കേൾക്കണ്ടോ ഹലോ കേൾക്കണില്ലേ ആ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം.
ഹലോ
ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം,
എന്താ നല്ല വിശേഷം, എന്താ നിങ്ങളെ വിശേഷം
വിശേഷക്കെ സുഖാണ് കൊഴപ്പൊന്നുല്ല ഭക്ഷണം കഴിച്ചോ
ഭക്ഷണം കഴിച്ചോ
ആന്നെ ഫുഡ് ഞാന് സാദാ ഫുഡ് തന്നെ ഉണ്ടാക്കിയേ ഞാൻ ചോദിച്ചിട്ട്, സംഘടിപ്പിച്ചാ ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ.
ആ എന്താണ്
ഞാന് എന്റെ വീട് കൂടിയിരിക്കുണ്ട് അതിന് വേണ്ടി അയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാ
ആഹ വീട് പണി മുഴുവനായോ പണി ഒക്കെ കംപ്ലീറ്റ് ആയോ
ആ കൊ പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇപ്പം കൊഴപ്പൊന്നുല്ല.
മം
താഴെ അടി ഫുള്ളൊക്കെ മുഴുവനായിട്ട് വിരിച്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ട്, അപ്പം അതിന് കാത്ത്നികാണ്. ഏതായാലും അടുത്ത മാസം ലാസ്റ്റ് ഒക്കെ ആയിട്ട്, ഇരുപത്തിയോമ്പതാം തീയതിയാണ് നിശ്ചയിച്ചിരിക്ക്ണത്. യ് കുടുംബം സമേതം വരണം കേട്ടോ,
ആഹ ആയിക്കോട്ടെ എന്ത് പി മക്കളൊക്കെ എന്തെ
മക്കളൊക്കെ ദാ വടെ ഉം ഒരു ഒരാൾ ഇപ്പൊ വരാനായി സ്കൂള് പോയതല്ലേ ഇപ്പം ഒരാള് വരാനായി ഇപ്പം അങ്ങനെ പോണ്ട് ചായക്കെന്താ സ്പെ ഏഹ് പ്രത്യേകിച്ച് എന്താ പലഹാരങ്ങൾ ഉണ്ടാക്കണേ
പലഹാരങ്ങള് എന്നും ഉണ്ടാക്കിട്ടൊന്നുമല്ല എന്താണ് ആലോച ഇരിക്കാണ് എല്ലാ എല്ലാം ഉം കടികളൊന്നും കുട്ടികൾക്ക് പറ്റൂല്ല സ്കൂൾക്ക് നാല മണിക്കല്ലേ വരിക
ആഹാ ആഹാ പറഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ട് പോവോ ഇത് വേണന്നൊക്കെ പറഞ്ഞ്
ആഹ് ചെല ദിവസങ്ങളിൽ അങ്ങനെയാണ് വരുമ്പോത് ന് ഓരോ പറഞ്ഞു പോകും ചിലപ്പോ ഉണ്ടാക്കി കൊടുക്കണം ചെലപ്പോ അത്ര വാസിയൊന്നുല്ല നമ്മള് ഉണ്ടാക്ക കൊടുക്കാണെങ്കിൽ അങ്ങനെ കഴിക്കും അങ്ങനെ അങ്ങനെ ന്നന്നെ വേണന്നൊന്നുല്ലേ ഏതാണ് കൊടുത്താലും കഴിക്കോ അത്രേള്ളൂ
ആഹ് അത് ശരി ചില സമയം നമുക്ക് ഉം ഒരു മൂട് വേണം
അമ്മോട് വേണം ഉം അങ്ങ ഒരു അമ്മായി സുഖല്ലാത്ത അമ്മായിനെ കാണാൻ വേണ്ടി പോയിനെ ആഹ് അപ്പ നേരം എത്തിട്ടൊള്ളൂ അപ്പൊ ഇഞ്പ്പം ഒന്ന ഉണ്ടാക്ക ക്കാൻ നല്ലേനീ പ്പ ബേക്കറി കടികൾ എന്തെിലു ഒക്കെ ആദ്യം തന്നെ കൊടുക്കരുതെ
ആഹ് ഓക്കെ ഓക്കെ പിന്നെ എന്തൊക്കെയ നമ്മള കൂടെ പഠി ച്ച് ആരെങ്കിലൊക്കെ വിളിക്കലുണ്ടോ
ഉം വിളിക്കല്ണ്ട് ഉം എല്ലാരും ഗെറ്റ്ടുഗദർ ഒക്കെ ഉണ്ടാക്
ആഹ് നമുക്കൊന്ന് കൂടിക്കാഴ്ച നടത്തണം നമുക്ക് എന്താ എല്ലാവരോട് ഒന്ന്
ഉം സംസാരിച്ചാണ്ട് നമ്മക്കൊന്ന് എന്നല്ലാരും കാണലായി കൊറേ അയീലേ കണ്ടിട്ട എല്ലാവരും ഇപ്പൊ ഫോണിൽ കൂടെ അങ്ങനെ കാണും സംസാരിക്കുംന്നല്ലാതെ അല്ലാതെ ഞമ്മക്ക്
ആപ്പിൾ ഉം ഒരുപാട് കാലായില്ല ഇപ്പൊ ഒന്ന് കൂടി ആഹ്
അവരെ കുട്ടികളി എല്ലാരും ഒന്നും കാണലായി പിന്നെ എന്തൊക്കെയാ വിശേഷം മദ്രസൽപ്പം ഉം മദ്രസയിൽ പഠിക്കുന്ന ആരേലും കാണലുണ്ടോ
ഇല്ലല്ല ഞാന് ഇപ്പം ഇവിടെ കല്യാണം കഴിച്ച് കൊറച്ച് ദൂരായതുകൊണ്ട് ഞാൻ അങ്ങനെ നാട്ടിലേക് അങ്ങനെ പോക്കില്ല
ആഹ് അവിടെ കുടീത്തെ വീട്ട്ത്തെ വർ ർത്താനം എന്തൊക്കെയാ
ഇവിടെ വീട്ടില് ഒക്കെ സുഖാണ് എല്ലാർക്കും സുഖാണ് കൊഴപ്പൊന്നുല്ല ഭർത്താവടെ നാട്ടിലേ ജോലിയാണ് ഇപ്പൊ നാട്ടിലായണ് ഉം അപ്പൊ കൊഴപ്പൊന്നുല്ല ജോലിയൊക്കെ ഉണ്ട് നിന്റെ ഭർത്താവിന എന്താ ജോലി
ന്റെ ഭാർത്താവ് അവിടെ ഗൾഫ് ലാണ്
ആഹ് അത്ശരി
ഉം
ആഹ് ആഹ് പിന്നെ എന്താണ് നിന്റെ മോൻക്കൊക്കെ സുഖായിലെ അസുഖങ്ങളൊക്കെ സുഖായിലെ
സുഖമായി ഉം കൊഴപ്പൊന്നുംല്ല പ്പൊക്കെ സുഖായിക്ക്ണ്
ആഹ് ആഹ് നീ എന്ത യാത്രൊക്കെ പോണംന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ പോയോ
ആഹ് പോയി വന്നേ യാത്രയൊക്കെ പോയിവന്നു. ഉം സാറേനി
ഉം
എടക്ക് നമുക്ക് യാത്രയൊക്കെ പോണം, നമ്മൾ ഈ വീട്ടിന്റെ ഉള്ളില്ങ്ങനെ. നമ്മള് അടഞ്ഞിരിക്ക ഇരിക്യല്ലേ എ ടക്കകൊന്ന് പുറത്ത്ക്ക് എ റങ്ങിങ്ങണ്ട് ഉം
ഇപ്പഴത്തെ, മുഖ്യമന്ത്രി നമ്മുടെ ഭാഗത്തായത് കൊണ്ട് ഫ്രീയോ ആണ് നമുക്ക് പോവാം. ആ സൗജന്യായിട്ട് യാത്ര ചെയ്യും ചെയ്യാം. അ നമ്മളൊക്കെ ഒന്ന്, പുറത്തിറങ്ങണാന്ന് വിചാരിച്ചിട്ടാണല്ലോ. അദ്ദേഹം, അങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കിയത് അതെ. നമുക്ക് എല്ലാർക്കും എന്തായാലും ഒന്ന് കൂടി ആലോചിച്ചിട്ട് തീരുമാനം എടുക്കാം.
എടുക്കാം. ഞാൻ പറയാ എല്ലാരോടൊന്നും പറഞ്ഞിട്ട് നമുക്കൊരു അടുത്ത് ആ അടുത്തൊരു ട്രി ആ ട്രിപ്പ്, ത്രയെ അടുത്തൊക്കെ ഒരു യാത്ര എല്ലാവരും കൂടെ ഇങ്ങാണ്ടത് സംസാരിച്ചിരിക്കാണോന്ന് കാണാനൊക്കെ, നമുക്കൊന്ന് ഗ്രൂപ്പിൽ പറഞ്ഞങ്ങാണ്ട് ന സെറ്റ് ആക്കാം ഉം തീരുമാനിക്കാം.
നമ്മള്, കുട്ടികളൊക്കെ കുട്ടികൾക്കൊക്കെ ഒന്ന് വല്ലാണ്ട് അന്ന് ഭർത്താക്കന്മാരെ കയ്യിൽ ഏൽപ്പി ക്ക നമുക്കൊന്ന് ഫ്രീ ഒന്ന് നമുക്ക് മാത്രം ആയിട്ടൊന്ന് പോവാം.
പോവാം ഉം
ഉം പിന്നെ എന്തൊക്കെയാ നിന്റെ കിണർപ്പാണി കിണർപ്പാണിയൊക്കെ
ഉം കിണർപണിയൊക്കെ ആ വെള്ളക്കെ കണ്ടൂ. കണറ് പടവൊക്കെ കഴിഞ്ഞപ്പോ സാറേ വെള്ളക്കെ
ആ അത് ശരി
ഉം ഞങ്ങള് വീടിന്റെ മുന്നിലൊക്കെ സീറ്റ് ഇട്ടോടി വീടിന്റെ മുൻ ഭാഗത്ത് കൂടൊക്കെ ഉം ഷിറ്റ്ട്ടു, ഇപ്പൊമഴയല്ലേ അപ്പപ്പിന്നെ ഉം അതൊഉഷാർ അങ്ങനെ കഴിഞ്ഞു ഉം വീട്പണ്ണിതന്നെ പെയിന്റ് അടിയൊക്കെ കഴിഞ്ഞു
ആ അത് ശരി
കാര്യങ്ങളൊക്കെ അതൊക്കെ ശരിയായി കഴിഞ്ഞു ഉം വന്ന് പോയി ആ പോയിപ്പോ അപ്പൊ രണ്ടു മാസമായി ഉം പോയി. പോയി ഇപ്പോ ജോലിയില്ലാതിങ്ങനരികായണ്, അവടെ യുദ്ധം കാരണം. കാര്യങ്ങളൊക്കെയറ്റ് എന്താ കച്ചവടം കുറെ വായിങ്ങണ്ട് ഇപ്പോ അങ്ങനെ ജോലി ഇല്ലാതെ ഇങ്ങനെ ഇരികാണ് ഇപ്പോ
ആ അത് ശരി ശരി അതൊക്കെ റെഡി എന്ത അതൊക്കെ നല്ല നല്ലതുപോലെ ആവട്ടെ. ജോലിയൊക്കെ കിട്ടി, സന്തോഷായിട്ട് ആ ഒന്നാ പിന്നെ എല്ലാ എല്ലാവരുടെയും കാലാവസ്ഥ ഇപ്പോ മോശം ത്യം തന്നെയാണ് എല്ലായിടത്തും.
ആയോണ്ടേ ഉം ഉം കുട്ടികളൊക്കെ എങ്ങനൊണ്ട് പഠിക്കാനൊക്കെ?
കുട്ടികള് പ പഠിക്കാനോക്കെ സു ഉഷാറാണ്.
ഉം വാശിം കാര്യങ്ങളൊക്കെ ഉണ്ടോ?
ഇല്ലല്ല, വാശിയൊന്നുല്ല ഞാൻ കൊഴപ്പില്ല അങ്ങനെ പോണ്ണ്ണ്ട്
ഉം ഉം
ഉം അപ്പോ വരാൻ ഇ ഒരാൾ വരും ഒരാള് വരും
ഉം അത് ശരി ഹലോ ഹലോ ഹലോ